ആ
ആ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
എവിടെ എന്തൊക്കെയ വിശേഷം സുഖം കൊഴപ്പൊന്നുമില്ല എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം ഇവിടെ മഴയാണ് രാവിലെ വെയിലായിരുന്നു ഉച്ചക്കും ഉച്ച മുതലാണ് മഴയായത് നല്ല തണുപ്പാ
ആ ഇവിടെ അതെ രണ്ട് മണി മൂന്ന് മണിക്ക് ക്ക് തുടങ്ങിയതാ മഴ
അഹ ആ
തുള്ളിമാഴയുണ്ട്
കല്യാണം കഴിഞ്ഞോ
ആഹ കഴിഞ്ഞു ഒരു മോളുണ്ട്
അറയാ
പിന്നെ എന്തൊക്കെയ വീട്ടില വി താങ്കളാണ് രണ്ട വയസ് ശ
രണ്ട്സായി കുസൃതിയാണോ
ആണോന്നോ അയ്യോ പറയണ്ട എല്ലാം സംസാരിക്ക നമുക്ക് സമയം പോകുന്നതേ അറിയില്ല ഉം അവള അവിടെ ബാങ്കിലാണ്
ഉം ഉം പി രാവിലെ എന്താ കഴിച്ചത്
ഞാനെന്താ രാവിലെ ദോശ കഴിച്ചു
ഉം
ഉച്ചക്ക് ചോറും കറിയും മീൻകറിയും ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇനി വൈകീട്ട് കഴിക്കാനാവ ന്നേ ഉള്ളൂ ഇവിടെ വീട്ടിലായയതുകൊണ്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ രാവിലെ ഉച്ചക്കൊക്കെ അമ്മ കൊടുക്കും ഇടക്ക എപ്പോഴെങ്കിലേ ഞാൻ കൊടുക്കുള്ളൂ അവിടെയാവുമ്പോ അങ്ങനെ അല്ലേ അവളെന്റെറെ മീത്തൊന്നും അങ്ങടെ ഇറങ്ങൂല
ഇപ്പോ സ്വന്തം വീട്ടിലാണോ
ആഹ് ഞാാന ഇങ്ങോട്ട് പോുന്നേ ഒരാഴ്ചയായി ഞാന്ൻ ഹോസ്പിറ്റല് കാണിക്ക ക്കാൻ വേണ്ടി വന്നതണേ എനിക്ക് വയറ് വേദ അതിനായിട്ട് പോയി നോക്ക്യപ്പം ഹെർണിയ അപ്പപ്പൊ സാർ പറഞ്ഞു എന്താ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നമുക്ക് സർ ജറി വേണംന്ന് പർഞ് അപ്പൊ സർജറിക്കും വേണ്ടിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇനിപ്പോ ഒറ്റപ്പാലം ഒറ്റപ്പ് പാലത്ത് ഇതുപോലെ ഒരു ഡോക്ടർണ്ട്ന്ന് പറഞ്ഞാ അവിടെ പോയിട്ട് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റ് ററ്റൊക്കെ ചെയ്തിട്ട് എന്താ പറയുന്നു നോക്ക ക്കട്ടെ അതിപ്പുക്കള്ളായതുകൊണ്ടേ നമുക്കത് സർജറി ചെയ്തും കളയണംന്ന് പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും ആഹ്
ഉം
അങ്ങനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാ പിന്നെ നമ്മെ നോക്കാനും അവിടെ ചെ ഏട്ടന്റെ വീട്ടിലാണെങ്കിലും നോക്കാൻ ആളില്ല അമ്മി അച്ഛനും അവർക്കൊക്കെ ഒത്തിരി പ്രായായതാണ് പിന്നെ ഏട്ടനും ജോലി ഇതാക്കിട്ട് ലീവൊന്നും അങ്ങനെ കിട്ടൂല്ല പിന്നീ കുട്ടിള്ളതല്ലേ അപ്പൊ അവക്ക് കൊർച്ചും കൂടി ടി വാശി കൊർച്ചും കൂടി ഇതാവ്ണേന്റെ മുന്നേ ചെയ്യാലോന്ന് ഓർത്തിട്ടാണ് ഞാൻ
അതന്നെ ഇപ്പോ വന്നതാണോ മുന്നേ വന്ന ണോ
ഇല്ല ഇപ്പൊ ഒരു നാല് അഞ്ചു മാസം മുന്നേ
അപ്പം നിൻക്കർഞ്ഞില്ലേ പൊക്ക്ള് പൊന്തിട്ടാവുമ്പോ അർഞ്ഞില്ലേ
ആ എനിക്ക് വയറുവേദനയും ഷർദിലൊക്കെ ആയപ്പോൊ ഞാനീ അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞതായിരുന്നു അപ്പൊ അതിന്റെന്തെങ്കിലും ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ന്നൊക്കെ അറിയാൻ വേണ്ടീട്ട് നോക്കിയതാ അപ്പൊ ങ്ങനെ പർ ന്ന് ഹെർണിയടെയാണ് പ്രശ്നാണ്ന്ന് പർഞ്ഞു
അ അതിപ്പോ എന്റെ അനിയ ന്റെ വൈ ഫ്നു ണ്ടല്ലോ ഭാര്യയ്ക്ക് അവൾ ക്ക് ഇതുവരെ എന്തൊ കൊ കുഴപ്പില്ല പ്രസ ഗർബിണി ആയിരിക്കുമ്പോ ഉണ്ടായതാ ഇതുവരെന്നും കൊഴപ്പില്ല പൊക്കള് പൊന്തീട്ടുണ്ട് വേറെ വേദനന്ന് പറയുന്നുണ്ട്
അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഡോക്ടറെ കാണിക്കാൻ പറയുട് ഇവിടെ എന്തായ ട്ടന്റെ വല്യമ്മടെ മകന് ഇതുപോലെ വയറിന്റെ സൈഡിലായിട്ട് നമ്മുടെ തൊടേന്റെ വയർ സെൻട്രൽ ആയിട്ടാണ് ആൾക്ക് എന്നിട്ട് അതതുപോലെ ഉം താഴത്തെക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി ഇറങ്ങി അള്ടെ പ്രൈവറ്റ് പാർട്ടിന്റെ അവിടേക്ക് ഒക്കെ എത്തിയണ്ണു
ഉം ഉം
ട്ടവും നമ്മളത് സർജറി ചെയ്തിട്ടില്ലെങ്കിൽ
കെള്ള ആകുമ്പോ ആ ആൾക്ക് ഏത് ഭാഗത്തായിട്ടാ വയറിന്റെ
ഇപ്പൊള്ളന്ന പോ
ആ അത് അത് ചെയ്ത് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവേ അത്ങ്ങനെ പൊങ്ങി പൊങ്ങിയ പുറത്തേക്ക് വരും പക്ഷെ എനിക്കത് പുറത്തേക്ക് വരാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വേഗം ചെയ്യണം അപ്പോ തന്നെ വേറ വേദന സയി ക്കുന്നില്ല
അത് ഗുളികേൽ മാറുന്നില്ലേ ല്ല മാറില്ലേ
ഇല്ല ഗുളികയില് മാറില്ലേ ഈ സാധനം നമ്മള അത് എടുത്ത് കളയ തന്നെ വേണം ചില ചിലവർക്ക് അത് എടുത്ത് കളഞ്ഞാലും പിന്നീട് ഉണ്ടാവുന്നുണ്ടേ ങ്ങ ഇതങ്ങനെ ഒരു സാധനം നമ്മ നമ്മള വയർ കട്ടിയില്ലാ ഭാഗത്ത് നമുക്ക് ഈ കൊഴു പ്പൊക്കെ കൊഴുപ്പൊക്കെ അടിഞ്ഞാലും നമുക്കത് പുറത്തേക്ക് തള്ളി വരുന്നൊരു സാധനം ആണ് അത്ര ഹെർണിയ ഞാ സാറോട് ചോയിച്ച് ഞാൻ എന്തെങ്കിലും വ ഭക്ഷണം കഴിച്ചിട്ടാണോ എ അങ്ങനെ എന്തെങ്കി ക്കെയാണോ ചോദിച്ചപ്പോൾ എ ഭക്ഷണത്തിൽ ഒന്നും അല്ല പെട്ടെന്ന് നമ്മൾ വെ യിറ്റ് ഒക്കെ എടുക്കുമ്പോ ചില ശരീരത്ത ത്തിലുള്ള ആൾക്കാർക്ക് വരുന്നതാണ്ന്ന് പറഞ്ഞു അപ്പൊ കല്യാണം ആ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ എത്ര കൂടുതലായിട്ട് ഇണ്ടാവുക ഞാൻ എന്റെ കല്യാണത്തിന് മുന്നേന്നും അങ്ങനെ വെയിറ്റ് ഒന്നും എടുത്തിരുന്നില്ല
അതെ അതെ അതെ അതെ
അപ്പ അവിടെ ചെന്നപ്പോ ഈ വെള്ളം ഇങ്ങനെ കിണറ്റിന് കോരാനും അതുപോലെ വെയിറ്റ് പൊക്കി ഒക്കില് വെച്ചിട്ടൊക്കെ അല്ല നമ്മള് വെള്ളം കൊണ്ടുവരുക
ആ അതാ പ്രശ്നം കയ്യില് എടുത്തോണ്ട് വരണായിരുന്നു
ആ നമ്മുക്ക് ബക്കറ്റിലല്ലല്ലോ നമ്മള് കുടത്തിലല്ലേ എടുക്കുന്നേ
ആ കുടത്തില് ഞാനും നോക്കുവ ഭർത്താവിന്റെ അട അങ്ങനന്നെ കോരിട്ട് കയ്യില് നേറ്റിക്കൊണ്ടായിരുന്നു
ആ
ഞാന് അയിന്
ആ ആ ആ നമുക്ക് തൂക്കി ശീലല്ലല്ലോ കല്യാ ത്തിന് മുന്നേ നമുക്ക് വെള്ളം ഒന്നും കൊ കൊവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ ഒക്കെ നമ്മൾ ഈ പൈപ്പ് തുറന്നാ നമുക്ക് കുടിക്കാനുള്ളതാണെങ്കിലും ബാക്കിയുള്ള ഉപയോഗത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് പൈപ്പ് തുറന്നാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെയല്ല
അപ്പൊ അടെ എന്താ ഭർത്താവിനോട് പറഞ്ഞിട്ട് പൈപ്പെല്ലാം വെക്കായിരുന്നല്ലോ
അവിടെ കിണറുണ്ട് പക്ഷെ ആ കിണറ്റിലെ വെള്ളം നമ്മള് ബാത്റൂമക്കും പാത്രങ്ങൾ കഴുകാനും അലക്കാനും അതിനൊക്കെ ഉപയോഗിക്കാൻ നമ്മള് കുടിക്കാൻ അത് എടുക്കാറില്ല
ആ കുടികാൻ ഏതാ എടുക്കണേ
കുടിക്കാനും തൊട്ടപ്പുറത്തെ വീട്ടിന്ന് കൊണ്ടുവരണം
അത് എന്താ കുടിക്കാന് ഇത് ഉപയോഗിക്കാതെ നോവ് പൊട്ടാണോ
ഇതെന്താത് മറ്റേ ആ കിണറിന്റെ അപ്പുറത്തെ സൈഡില് ഈ മദ്രസ കുട്ടികളു ബാത്റൂമും അതുപോലെ വേറെ എന്തൊക്കെയ അവിടെ ഉണ്ട് അതുകൊണ്ട് അവിടുത്തെ വെള്ളം കുടിക്ക എടുക്കാറില്ല ആദ്യം തൊട്ടേ അവര് അങ്ങനെ ഇനി അതിങ്ങനെ അതിന്റെ സൈഡിലൊക്കെ കെട്ടി ക്ലീൻ ആക്കിയതിന് ശേഷം ഉപയോഗിക്ക പിക്കാൻ പറ്റുമോന്ന് അന്വേഷിക്കണം അങ്ങനെയാണെങ്കിൽ അത് തന്നെ ചെയ്യാൻ പറയണം എനിക്ക് വയ്യ
ബോറിടാൻ പറയണം
ആഹ എന്തെങ്കിലും ചെയ്യണം
വേറെടങ്ങ് നോക്കിട്ട്അന്നിട്ട് ടാങ്ക് വെച്ചിട്ട് പൈപ്പ ഉപ്പല്ലാം ഇട്ടിട്ട് അങ്ങനെ എടുക്കാലോ
ആഹ
അല്ലെ നല്ലത്
ആ ചെയ്തു തരും അതൊക്കെ വരാ
കടമ അല്ലേ
അതും ചെയ്തുതരൂല്ല വേറെ ഒന്നും കെണറ്റിലേ വെള്ളം
അത് ചെയ്തതന്നില്ല പിന്നെന്തിനാ അവര്
ആ അതെ എനിക്ക അറിയില്ല
അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല
പാടില്ല അതാ ഞ്ഞില്ലല്ലോ നമ്മള് മോളായി പോയില്ലേ
ഇപ്പൊ ആരും ന്നില്ല മോളായാലും മക്കളായാലും അവര നല്ല ജോലി നോക്ക ക്കുന്നുണ്ട് ആഹ അതെ മക്കൾക്ക് ഇത് അച്ഛന ഇല്ലാത്താണ്ടാന്ന് വെച്ചിട്ട്
ഇപ്പൊ മറ്റുള്ള കുട്ടികളൊക്കെ കാണുമ്പോ അവളും ചിന്തിക്കില്ലേ അമ്മയാണല്ലോ എന്നെ അങ്ങനെ ആക്കിയത് അത് വേണ്ടല്ലോ അവക്ക് കൊറച്ചും കൂടി ആവട്ടെ എന്നിട്ട് അവക്ക് അവളടെ സ്വഭാവം മനസ്സിലാവുമ്പോ അവള് പറയാ അമ്മ നമുക്ക് ഇത് വേണ്ട, അവള് പറയുന്നത് വരെ ഞാൻ
അപ്പൊ നിങ്ങള് സമയം കഴിയുമല്ലോ പിന്നെ വീണ്ടും കല്യാണം കഴിക്കാൻ പറ്റില്ല. അതാ
വേണ്ടാ എന്ത്‌ അയ്യോ ഇ എന്തിനാ ഇനി വേറൊരെണ്ണം. എനിക്ക് താല്പര്യമില്ല.
ആ അനുഭവിച്ചല്ലോ അല്ലാ പിന്നെ എനിക്ക് കഴിക്കണം എന്റെ ഉമ്മ മരിക്കും പറഞ്ഞതാ എന്റെ ഉമ്മ മരണപ്പെടുമ്പോ പറഞ്ഞതാ കഴിക്കണോന്ന്
മരിച്ചു പോയോ എപ്പൊ
അപ്പൊ പറഞ്ഞതാ എന്തായാലും നാന് കഴിക്കുന്നില്ലാന്ന് ഇല്ലാത്ത കാര്യം പറയും. എന്നിട്ട് തല്ലും തല്ലും വെറത്തിയ കൊള്ളും തല്ല് കൊണ്ട കൊണ്ട് പോയിട്ട് പിന്നെ ന്നെ മൊഴി ചൊല്ലിതാ
ആഹ് ആഹ് ഹാ ആഹ് അപ്പൊ ഈ കോടതിയിലൊന്നും പോണ്ടാച് ചില
കോടതിയില് പോണ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് എന്റെ പൊന്നു സ്വർ ക്യാഷും കിട്ടണല്ലോ
അതെ അതെ ആള് വേറെ കല്യാണം കഴിച്ചോ എത്ര വർഷം കല്യാണം കഴിച്ചിട്ട് നിന്ന?
ഞാനൊരു വർഷം പിന്നെ ന്നോട് കള്ളം പർഞ്ഞതാ പിന്നെ ഓൻ പോയി അങ്ങനെ ഉസ്താദ ഇങ്ങനെ പറ ഇത് മുറിയില്ല മൊഴി ശരിയായില്ലന്നല്ലെ പറഞ്ഞു ഇപ്പൊ പോലീസിനോട് പോലീസിന് കേസ് കൊടുത്തിട്ടുള്ളതാ അപ്പൊ പോലീസ് പറഞ്ഞു പറയുന്നല്ലോ കാരാളം ക്കാ നിങ്ങാള് നിങ്ങക്ക് നിങ്ങളെ പേടിച്ച് ഞാൻ നോക്കൂ ഞാനിനി അങ്ങനെ ചെയ്യില്ല ങ്ങനെ പറഞ്ഞതല്ലേ അപ്പൊ അന്നെ വേണോ ങ്ങള് പറയുന്നല്ലോ നാനെ ആടെ ഉണ്ട് ആടെ വന്ന് നിക്കാന്നല്ലേ പറയുന്നുള്ളു ക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കുറേയണ്ട് ച്ചതല്ലെ ചൂട് പാലും പല്ലും പിന്നെ നല്ലോണം ബ്ലീ ട്ടിക്കലായിരുന്നു എനക്ക് ഹോസ്പിറ്റലില് ആയിരുന്നു അവനൊന്നും നോക്കല അടി ച്ചിട്ട്
എവിടെ മുറിവായി
ബാറ്റിനുള്ളില് ഗർഭപാ സർജറിക്ക്‌ ഇപ്പോ ഒരു വർഷായി നല്ലായിരുന്ന നടക്കണാ ഏ ഒമ്പ് മ്പത് മാസമായി ഇപ്പ മരുന്നെടുക്കണ ഒരു വർഷം എടുക്കാനാണ് പറഞ്ഞീന് റസ് റ്റും പറഞ്ഞീന് ഇപ്പൊ ഇവിടെ ഇപ്പോ അനുജന്റേം ഏട്ടന്റെയും വൈഫും ഉള്ള കൊണ്ട് ഞാന് ഇങ്ങനെ ചെറിയ ചെറിയ ജോലിയെല്ലാം ചെയ്യും പിന്നെ കൊറേന്നും ചെയ്യിക്കില്ല ഉമ്മ ചെയ്യിക്കില്ലായിരുന്നു
പ്പൊ വിളിക്കാറൊന്നൂല്ലെ അപ്പൊ
ഇല്ലാ ഞാൻ വിളിക്കൂല്ല ഞാനവന്റെ നമ്പറെ ബ്ലോക്ക് ചെയ്ത് കട്ട് ചെയ്യൂല്ല കാരണോന്നൂല്ല ഓന്റെ നമ്പറ്
ആഹ് ഹഹ
അല്ല ഞാനിപ്പ തോറ്റതാ ഏയാ എട്ട് വർഷം വെറുതേ കളഞ്ഞാലോ അവന്റെ കൂടെ നിന്ന് ട്ട് ആഹ് പോയി വന്നു പോയി വന്നു ഒരു മൂന്ന് വർഷമാണ് ഇപ്പൊ ഞാന് ഇവിടെ ആയിട്ട് സ്വന്തം വീട്ടില് അയ്നു മുന്നേ അഞ്ചു വർഷോളം അവിടെന്നായിരുന്നു അങ്ങോട്ട് പോവും ഒരു മാസ് ഒരു മാസത്തെ വരും ഓന് ഷോപ്പിലാ
അതെ ആ ആ ആൾക്ക് പ്രായണ്ടോ
ആൾക്ക് എന്നാട്ടി രണ്ടേജ് കൂടുതലന്നെ
ആ ആ അ
ഉം
എന്ത് ചെയ്യാനാ അങ്ങനെയും കൊറേയണ്ണം അവർക്കൊന്നും ശരിക്കും പെണ്ണ് കിട്ടാൻ വല്ല എത്രയോ നല്ല നല്ല മനുഷ്യന്മാർക്ക് പെണ്ണ് കിട്ടാതെ നടക്കുന്നു
നാൻ അങ്ങനല്ല അവര് ഒരു കുഞ്ഞിനെ പോലെയാണ് നാൻ നോക്കിയത് ഊണിലും ഉറക്കത്തിലും എല്ലാം ഇണ്ടാക്കി കൊടുത്തിട്ടും രാവിലെ ഷോപ്പില് പോകുമ്പോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും ഹോട്ടലത്തെ കഴിക്കണ്ടാന്ന് വെച്ചിട്ട് രാവിലെ എണിച്ചിട്ട് ഫ്രഷ് കറിയയിരിക്കും എല്ലാ ഫുഡും ഉണ്ടാക്കി കൊടുക്കു അന്നിട്ട് ന്നെ ഇങ്ങനെ ആക്കിയതാണ് ഇതാണ് വഷമം ഓൻക്കൊരു ഒരു അസുഖായാലും നാൻ ഓനെ എടുത്തിട്ട് കൊണ്ട് പോയരുന്നു നാൻ കൊറച്ച് തടി ഓൻ മെലിഞ്ഞിറ്റാ
ആ ആൾക്ക് വേറെ വല്ല ബന്ധം അങ്ങനെ എന്തെങ്കിലും
അതറില്ല പെരുന്നാള്ന്റെ ദിവസം ന്ന് വരില്ല അന്ന് രാത്രി ഫുള്ള് വരില്ല പിറ്റേന്ന് രാവിലെ വരും അങ്ങനെ പോന്താണോന്നും അറിയില അറില ഞാൻ കണ്ടില്ല ഫോണ് എനിക്ക് തരില്ല ലോക്ക് ഇട്ടിട്ട് ആ ലോക്ക്ന്നും കാണിക്കില്ല രാത്രി ഫുള് രാത്രി ഫുള്ള് ഫോണാണ് സംസാരാണെലും ചങ്ങായിന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോഉം കൊണ്ടീട്ട് വരും അങ്ങയാ
അപ്പോ നിങ്ങൾ ചോദിക്കാറില്ലേ
ചോലിച്ചു ചൊവ്വായി ന്ത ചോദിക്കുമ്പോ എന്റെ ഫ്രണ്ട ഹസ്ബൻറ്റ്ന്ന് പറയും എന്റെ ഷോപ്പിൽ ആള് എന്റെ ബോസ് അങ്ങനൊക്കെ പറയും നമക്ക് വിശ്വസിക്കാനല്ലേ പറ്റു പിന്നെ ഓന് ഫോണില് ലോക്ക്റിഞ്ഞാലല്ലേ ലോക്ക് എടുത്തിട്ട് നമ്മ നോക്കാനും ചെ ശെരിആക്കാൻ പറ്റു
ശരിക്കും കോടതിയൊക്കെ ഇങ്ങനള്ളത് നേരിട്ട് വേഗം തരണം
കോടതില്ല അങ്ങ് പോയില്ല ഇപ്പോ പൊഴിച്ചിലാ കൊടുത്തിക്ക്ണ്ട് കേസ് കോടതിൽ പോയൽ ആ മാസം നമക്ക് ഇങ്ങനെ ഓന്റെ കൂടെ പോയി താമസിക്കാനും പിന്നെ നമക്ക് കൗൺസിലിങ്ങും അതെല്ലാംല്ല ഇതാവും
ആറ് മാസ് വീട്ടിൽ പോയി അവര കൂടെ നി ക്കാനും പറയോ
ആ ആറ് മാസം കഴിഞ്ഞിട്ട് നിക്കാൻ പറയും അവന് തരാൻ പറ്റുന്നില്ലെങ്കിൽ സ്വീകരിക്കണംന്ന് പിന്നെ ഇങ്ങനും പറയും കൗസ്ലിങ്ങില് ഏ നാല എന്റെ പ റ്റൂ
എന്തിനാ അവര് വെര് അവര് നമ്മളെന്തെങ്കിലും ചെയ്താലും കൂടി അറിയില്ല.
അതെ അന്നാ തല്ലട്ടെ. പിന്നെ ഞാന് അങ്ങനെയല്ല കൊല്ലുന്നങ്ങന്നെ കൊല്ലണം അങ്ങനെ വെച്ചിട്ട് നാൻ മിണ്ടാതിരുന്നേ. പിന്നെ നാനു കോളർ പിടിച്ചിട്ട് അടി ക്കാനും